ഹലോ ഹലോ എന്തൊക്കെയൊണ്ട് വർത്താനോം?
സുഖം. എന്തൊക്കെയ്ണ്ട്?
നല്ല വർത്ത് സുഖന്നേ
ഉം ചായ ആഹ് ചായ കുടിച്ചു. ഇന്ന് കാപ്പിയേന്
ഓഹ് എത്തേ കടി?
നുർക്കും നുറുക്കും അവിലും.
ആഹ് ഉച്ചക്കെ ഇവടെ മിച്ചറേന് മിച്ചെറും ചായേം.
ഏഹ്
ചെക്കത്തേനിന്ന്
ഉച്ചക്ക്‌ ഇന്ന് മന്തി എറച്ചി വരട്ടിയതും
എങ്ങനെ മന്തിണ്ടാക്കി?
മന്തി എത്താ ഒന്ന് ഇണ്ടാക്കിയതാ പിന്നെ ഉള്ളീം തക്കാളീം ഒക്കെ വാട്ടിക്കാണ്ട് അയിക്ക് വെള്ളം പാർന്ന് അയിരി ഇട്ട്ക്കാണ്ട് അയിന്റെ മേലെ ഇട്ടിലി പാത്രത്തിലേനി
ആഹ്
ഇന്നട്ടാ ഇട്ടിലി പാത്രത്തിൻ്റെ ഓട്ടോട്ടള്ള സാധൻത്തി സാധനം അയിന്റെ മേലെവെച്ചാണ്ട് അയില് മൊളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പുട്ട്കാണ്ട് കോഴി മസാലര്റ്റിയാണ്ട് അയി ന്റെ മേലെ വെച്ച്
ആഹ്
ഇന്നട്ടാ അയിരിന്റെ അളവിലോടക്കെ വെള്ളം പാർന്ന്ക്കാണ്ട് അങ്ങനെ മൂടി വെച്ചര മണിക്കൂർ
ആഹ് അങ്ങനെ പിന്നത്തെ മന്തിമസാല ഒക്കെട്ടൊ
ആഹ് അതന്നെ എല്ലാ ഉള്ളീം തക്ക ഇതൊക്കെ വാട്ടിക്കാണ്ട്
ആഹ് ക്യാപ്സിക്കട്ണ്ടോ
ആഹ് ക്യാപ്സികം ഇടണെങ്കി ഇട്ടാമതി ഞാൻ ചെറുതൊന്ന് ഇണ്ടായിനി അതാണ് ഇട്ടെ
ആഹ്
ഇന്നട്ട് പിന്നെ ഉം ഞാൻ ഇത് അരമണിക്കൂറ് നല്ല ഭദ്രാക്കിയാ മൂടിവെച്ചി അരമണിക്കൂർ ആവുമ്പോക്കണ വേവും വെള്ളത്തിലിട്ട് പുതിർത്തിയതല്ലേ അരി
ആഹ് അയല പൊകടണോ ലാസ്റ്റ്
ആഹ് പൊകട്ടാല് അതന്നെയല്ലേ ആഹ് പുകട്ടാലല്ലേ ഇപ്പ അയിന്റെ വാസന വരുള്ളു
ആഹ്
അല്ലാതെപ്പോ നമ്മള് സാധാ ഇണ്ടാക്കണ മാതിരില്ലണ്ടാക
ആഹ്
ഉം അങ്ങനെ വെച്ച് ഇഞത്ത രാ ത്രീയേക്കത്താ ഇങ്ങക്കെന്തേനി ഉച്ചേക്ക്
ഉച്ചേക്കത്ത ചോറും പപ്പട താളിപ്പും മത്തി പൊരിച്ചതും
ഏഹ് അഹ് ശരി ഇനി രാത്രിയേക്ക് ഉണ്ടേക്കും ഒക്കെ
അണ്ട് രാത്രിയെക്ക് ഉണ്ട് ഇല്ലെങ്കിൽ ഞാൻ അപ്പത്തെങ്കിൽ ചപ്പാത്തിയോ അല്ലെങ്കിൽ കുക്കറിലപ്പാണ് വിസ്ലടി പിസ്സി ചോറ്
ആഹ് അത് ശരി ഏതാലും അങ്ങനോല് ഒക്കെ എല്ലാരും പൊർത്തോയെക്കും
ആഹ്
ഉം ഇന്ന് രാവിലെ എത്തേനി
ഇന്ന് രാവിലെ നൂൽപ്പുട്ടും തേങ്ങാപാലും
ഏഹ് ആഹോ ഇവടെ പത്തിരി കോന്നെ പ ചപട്ടാണി കറിയും
ഏഹ് ഗ്രീൻപീസ് കറിച്ചുണ്ടാവുലേ
അങ്ങനെച്ചേ ആ ഇനി അങ്ങനെന്നെ
അത് പിന്നെ ഈ മുട്ടപപ്സ് ഉണ്ടാക്കല് അത് എങ്ങനെ ഉണ്ടാക്കല്
മുട്ടപഫ്സ് എന്താ ഇണ്ടാക്കാൻ നമ്മള് സവള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒക്കപാടെ ഇട്ടാണ്ട് വാട്ട
ആഹ്
അയ്ക്ക് കൊറച്ച് മഞ്ഞപ്പൊടി ഇട ബിരിയാണി മസാലണ്ടങ്കി ബിരിയാണി മസാലി ഇട
ആഹ്
ഇന്നട്ട് വാട്ടി എടുത്ത്ക്കാ മുട്ട പുഴുങ്ങിക്കാണ്ട്
ആഹ്
പിന്നെ മഞ്ഞപ്പൊടി വെള്ളത്തി കലക്കിയാണ്ട് കൊറഞ്ഞ ഉപ്പു ഇട്ടാണ്ട് വെള്ളത്തി കലക്കാ
മുട്ട രണ്ട് കഷ്ണാക് ഓരോ മുട്ട രണ്ട് കഷ്ണാക്കാ
ആഹ് രണ്ടും മൂന്നും എങ്ങനെ നമ്മക്ക് മാണ്ടിയെ മാതിരി ആക്കാ
ആഹ്
ഇങ്ങട്ട് ബ്രെഡും മാണംട്ടോ
ആഹ്
ബ്രെഡ് സൈഡൊക്കെ വെട്ടിങ്ങാണ്ട് അത് പൊടിച്ചാ മറ്റത് ഈ മഞ്ഞപ്പൊടി കലക്കി വെച്ച വെള്ളയില്ലേ അയില് മുക്കിങ്ങാണ്ട് മുട്ട ഈന്റെ മേലെ ഒഴിച്ച്ങ്ങാണ്ട് ഈ മസാലയും അയില് വെച്ചാണ്ട് പിന്നെ വേറൊരു ബ്രെഡും കൂടിയും വെള്ളത്ത് മുക്കീങ്ങാണ്ട് അയിമ്മെ വെച്ച് നല്ലോ അമർത്താ
ആഹ് അങ്ങനെ അയ് ഒരു പഫ്സിനപ്പം രണ്ട് ബ്രെഡാണല്ലേ
ആഹ് ആടാ അമർത്തിയിട്ട് പിന്നെ ഒരു മുട്ട വെള്ള വേണട്ടോ കൽ കലക്കിയത് ആഹ് ട്ട് അയില് മുക്കീങ്ങാണ്ട് ബ്രെഡ് പൊടിയില് ഇട്ട്ങ്ങാണ്ട്
എണ്ണേയിട്ട്
എണ്ണേക്കിടാ പെട്ടന്നാവും ബ്രെഡിന് വ വല്യ വേവില്ലല്ലോ മുട്ടേം മസാലയൊക്കെ വെന്തതും അല്ലേ
ആഹ് അങ്ങനെ
തേ ഉള്ളൂ ആഹ് പിന്നെ അത്
അത് വെറുതെ ഇണ്ടാക്കി വെക്കാന്
ഏഹ് അത് ശെരി അങ്ങനെ ആക്കിയാ മതി ഇന്നട്ട് എന്തൊക്കെയുണ്ട് പിന്നെ?
നല്ല വർത്താനം നേ ഓലൊറങ്ങാ ആഹ് ഞാൻ ഒരാളെ അങ്കനവാടിക്ക് പറഞ്ഞയക്കാൻ ഇൻഷാ അള്ളാ
ആഹ് ഇനി അയ്ന് നാളെണ്ടോ ശനിയാഴ്ച ഇണ്ടാവോ
ആഹ് ശനിയാഴ്ച ഇണ്ടാവും
ആഹ്
ശനി രണ്ടാ ശനി ഇണ്ട് രണ്ടാം ശനിയും ഞായറു ആണ് ഒയിവ് പിന്നെ ചോപ്പക്ക അക്കന്റെ ദിവസങ്ങളും ആഹ് അത് രണ്ടാം ശനിയല്ലല്ലോ
ആഹ് നാളെ മൂന്നാം ശനിയാന്ന്ല്ലേ അങ്ങനെയാ തോൻന്നെ ആഹ് ഞാൻ ആഹ് ഓളെയും കൊണ്ട് ബാങ്കില് പോണം ഓളെ അക്കൗണ്ട് കട്ടായിന് അപ്പം അത് ശരിയാക്കാൻ പോണം കരിതീക്ക്ണ്ട്
ആഹ് അയിന്പ്പം എന്തെക്കെയാ വാണ്ട് എല്ലാ സാനോം വാണ്ടി വെരൂല്ലേ
അയിന് ഫോമ് പൂരിപ്പിച്ചോണ്ടെച്ച് ഇഞ്ഞി ഓളെ ഫോട്ടോ മാണം പിന്നെ ഇന്റെ പേരിലേനി അപ് അപ്പം ഇന്റെ ആധാർ കാർഡിൻ്റെ ഫോട്ടോ കോപ്പി വേണം
ആഹ് ആഹ്
ആഹ് അപ്പയിനി അയിലും പൂരിപ്പിച്ച് ആക്കണം പിന്നെന്താ ഒരു ഇതുംകൂടി പറഞ്ഞിന് ഇന്ന് പോയില്ലാ ഇന്ന് അല്ലാ രണ്ടാമത്തോളും പുതിയാപ്പളയും വന്നീനി ആഹ് അപ്പം പിന്നെ ഓല്ക്ക് അപ് അപ്പം ഇണ്ടാക്കിയാ മന്തി ഉം അപ്പ പിന്നെ ഓല് വന്നപ്പെന്നെ മീറ്റിംഗ് മൂന്ന് മണിക്ക് ഞാൻ പ്പോല് ഓല് പോകുമ്പോം തന്നെ രണ്ടേ മുക്കാലായിന്നു പിന്നെ എനിക്ക് പോകാനാവൂലാ വിജാരിച്ചു
ആഹ്
അത് തന്നെ ഞങ്ങളെ വാഡില് സുഖല്ലാ ത്തൊരു കാക്ക ഉണ്ട് ഒരു ചങ്ങായി വല്യേ പ്രായല്ലാത്തെ
ആഹ്
ഓന്റെ ഓനൊരു പിരിവുണ്ടായിന് എല്ലാ അയൽക്കൂട്ടഅംഗങ്ങളീന്നും
ആഹ്
അപ്പൊ അയിന്റെ പൈസ കൊടുക്കലാ മീറ്റിങ്ങും വക്കന്നറിഞാണ്ട അങ്ങനെ കൂടിയതാ അല്ലാണ്ടെ നിർബന്ധമാക്കിയേണ്ട്ല്ലര്
മീറ്റിംഗല്ല
മീറ്റിംഗല്ല അതിൽ പോയ നമ്മുക്കും പങ്കെടുക്കാം ഞമ്മളെല്ലാവരും പിരിവ് കൊടുത്താണല്ലോ അപ്പൊ അയിന്റെ സന്തോഷം എത്ര കിട്ടി മൊത്തം അറിയില്ല ഓല് രണ്ടു ല ലക്ഷംമാണം പറഞ്ഞിന്നു രണ്ട് പോയിട്ട് അൻപതിനായിരം തെയ്ഞ്ഞൊന്ന് അറിയില്ല
ആ അങ്ങനെ ഈ അയൽ കു കുടുംബശ്രീ മുഘേന
ആഹ് അത് ഓന്റെ ഉപ്പാക്ക് മരുന്നാങ്ങാൻ പോയേല് ആക്സിഡന്റ് പറ്റിയാണ്ട് പറ്റേ അബോധാവസ്ഥയിലാണ് പറഞ്ഞിട്ടണ് മരിച്ചേന് തുല്യായിക്കൊണ്ടാണ് അപ്പൊ അയിന് എന്തോ ഒരു സികൾ ആ ആഹ് അയിന് ഓപ്പറേഷൻ എന്തോ വേണം പറഞ്ഞ് അപ്പൊ നല്ലൊരു സംഖ്യ വരും പറഞ്ഞ്
ആഹ് അങ്ങനെ
ആഹ് അങ്ങനാക്കിയതാ അപ്പൊ പിന്നെ ഇനിപ്പോ നമ്മള് ചെയ്താ കിട്ടോ ഇല്ലെന്ന് ഒന്നും പറയാനാ പറ്റ് പറ്റൂല അങ്ങനത്തെ അവസ്ഥയാണല്ലോ അതിന്റത്
അയേ
പറ്റേ കെടപ്പിലാണ് ഐ സി യു വിലാണ് ന്നൊക്കെ പറഞ് കേട്ടീനി ഇനി കല്യാണം കഴിഞുന്ന് ഓന് ന്നറിലാട്ടോ ചെറിയ ചങ്ങായിയാ ഇപ്പ മരിച്ചും ചെയ്ത് ഇപ്പമരിച്ചും ചെയ്ത്
അത് ഓനറീലാക്കാരം
ഉം ചങ്ങായി അറീലാ ഏതായാലും ഒക്കെ പറ്റെ പാവാണ് വിചാരിച്ചാല് ഇനി എന്താ ഏതാന്ന് അറിയില്ല ഇപ്പ നമ്മളെ ഇവിടുന്ന് മറ്റേ വാർഡിന്ന് ഒന്നേ പത്ത് ഒരു ലക്ഷം പതിനാറ് റുപ്പേം കൊടുത്തിണ് ആണുങ്ങൾ പി രിപ്പിച്ചാണ്ട്
ഏ
പിന്നെ അയൽകൂട്ടക്കരെ വക വേറെം
ആഹ് അത് നല്ല ആ ഓപ്പറേഷത്തിന് നല്ല പൈസല്ലതി
അതേക്കും പിന്നെ അങ്ങനെ ഒരീസം രണ്ടീസം അല്ലല്ലോ കൊറേ ആയിണല്ലോ ഹോസ്പിറ്റലിലായിട്ട്
ആഹ് അപ്പൊ ഹോസ്പിറ്റൽ ചെലവും
ഉം ഒക്കമാണ്ടെ പൈസിം ഓപ്പറഷൻ ഏത് ഗവൺമെന്റിൽ ആയാലും വാണല്ലോ നമ്മുക്ക് പൈസ
ആഹ് പിന്നെ ഭക്ഷണോം ഇതൊക്കെ
ഒക്കെ വാണ്ടേ പിന്ന ഒന്നും രണ്ടും ആളൊക്കെ നിക്കണീന്നും എല്ലത്തിനും വാണല്ലോ
ആഹ്
ആഹ് ന്നാ അതാ നല്ലത്
ഏ മെഡിക്കൽ കോളേജിലാക്കാരം
ഏത് ഹോസ്പിറ്റലിലാണ് പ്പൊ ഞാൻ അന്വേഷിച്ചില്ല ഏതായാലും പറ്റെ ഇതിലാണ്.
ആഹ് അപ്പ അയ്ന്റെതിന്റെ മീറ്റിംങ്ങായ്നില്ലേ
ആഹ് അയ്ന്റെ മീറ്റിംഗാ അപ്പൊ അയ്ന് പോയീല്ല ഇനി അ അടുത്ത്ന്ന് അ തൊട്ടടുത്ത വാർഡ്ന്നൊക്കെ പോയോല് ഇണ്ട് അപ്പൊ ഓലോട് ചോയ്ച്ചു
ആഹ് ഓലോട് അന്വേഷിച്ചാ മതിലോ ലെ
ആഹ് തന്നെ ആഹ് ഓല് പോയിണ് അപ്പൊ ഓല് കൊറേ വിളിച്ച്ണ് പോരി പോരി പറഞ്ഞാണ്ട് ഓല് പൈസ കൊടുത്ത് ത്തില്ല
ആഹ്
അപ്പൊ ഓല്ക് പോവല് നിർബന്ധാ
ആഹ് അങ്ങനെ
ആഹ് ഞാന് പൈസ കൊട്ത്തീന് അത് അയ്ന്റ പൈസയും പിന്നെ അഫിലിയേഷൻ പുതുക്കാൻ ണ്ടായ്നി അയൽക്കൂട്ടം അപ്പ അയ്ന്റെതും ഒക്കെപ്പാടെ ഒന്നിച്ചങ്ങ് കൊണ്ടോയ് കൊട്ത്തു. ഇന്റെത് കയിഞ്ഞു.
ആഹ്
ഇഞ്ഞി പോകാനാവൂല കരുതിങ്ങാണ്ട്.
ആഹ് ഈ കോയിക്കും ഇതിനൊക്കെ ള്ള അപേക്ഷ കൊട്ക്കാൻ പോയിണ്ടാവുല്ലേ.
ആഹ് അത് ഇവിടെ മെമ്പറെ കൈയില് കൊണ്ടേയ് കൊടുത്തു അത് കഴിഞ്ഞാരാണ് ഇത് കൊണ്ടേയ് കൊടു ത്തത്.
ആഹ് ഇതവടെ ഓഫീസില് കൊണ്ടോയി കൊട്ക്കണ്ടി വരും ലേ?
ആഹ് അത് കുടുംബശ്രീ ഓഫീസ് കൊണ്ട് കൊടുക്കണം മറ്റേ വാർഡ് മെമ്പർമാരെ കയ്യില് കൊടുക്ക
ആഹ്
ഉം അതെന്നെ കൊറേ ഫോമ് ഇന്റെ കൈയ്യി കിട്ടീനി അപ്പൊ അതൊക്കെപാടെ ഗ്രാമസഭ ഇണ്ടായപ്പോ അയ്ന് കൊണ്ടേയ് കൊടുത്ത്
ആഹ്
പിന്നിം കിട്ടീനി അത് ഇപ്പന്നാരെ ഓള ഭർത്താവ് വന്നീനി അയ്ന്റെ കയ്യി കൊടുത്ത്
ആഹ് മെമ്പറെ അപ്പ അയ്ന്റെ കയ്യില് കൊട്
ആഹ് അയ്ന്റെ കൈയ്യിൽ കൊടുത്ത് അപ്പൊ അങ്ങനെ കൊടുത്ത്. ഇന്നിണ്ട് കൊറെ തന്നതും തരാത്തോലൊക്കെ ഇണ്ട് ഇന്റെ കയ്യില് ഇല്ല
ആഹ് അത് വേം പാസ്സാവോ?
അത് എങ്ങനെ അറീല്ല
ആഹ്
ഉം
മ്മച്ചി എയ്തി അല്ല മ്മ എയ്തി എട്ത്ത്ണോ?
ആഹ് ഞാൻ എയ്തി കൊടുത്തണ് കോയിക്കു കൊടുത്ത്ണ് വളമക്കും കൊട്ത്ത്ണ്.
ആഹ്
പിന്നെന്താ റിപ്പയറിങ്ങിനോ അതിനൊക്കെ ആയിട്ടുള്ളതൊക്കെ ഇണ്ട് അപ്പൊ പിന്നെ ഇല്ല അത് ഞമ്മക്ക് കിട്ടല്ണ്ടാവൂലേകാരം അത് മേപ്പെട്ടൊന്നുല്ലേന്
ആഹ്.
അത് വേറെ ആൾക്കാര് ഇണ്ടായിന് ഇബടെ ഇണ്ട് ഇണ്ട് മൂന്ന് ആൾക്കാര് ഇണ്ടായിന് ഓൽക്കൊക്കെ കൊടുത്ത് ഓല് എയ്തിയത് ഇത് പോലെ തന്നെ.
ആഹ്.
അത് എങ്ങനെ കൊടുത്താലും നമ്മള് ആദ്യം നമ്മളെ കയ്യില് കൊറച്ച് പൈസ വാണം.
ആ അങ്ങെ
ഉം ഉം അതാ ഇള്ളത്.
ഫസ്റ്റ് ഞമ്മള് ചെയ്തിട്ടെക്കാര പൈസ കിട്ടാ.
ഉം ആഹ് ഇന്ന് ഏത്താ ആഹ് ഇന്നാ ശെരി. ആഹ്.
നിച്ചന്.